ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ?
ഹലോ
ഹലോ അൻഷാ കേൾക്കണില്ലാട്ടോ കേൾക്കുന്നില്ല നമക്ക് അന്ന് ആ ഇപ്പ കേൾക്കണ്ട് അങ്ങട്ട് കേക്ണ്ട് ഞാൻ പറയണേ
ആഹ് ഇപ്പ കേൾക്കണ്ടോ ആദ്യം കേൾക്കുന്നില്ലുന്ന
അതെ ആ ആഹ് എന്തെന്നറിയില്ലല്ലേ. വൈകുന്നേരാമ്പോ ഒരാറു മണികഴിഞ്ഞാലാണ് ഇത് തൊടങ്ങണത് ഈ കേൾക്കാത്ത പ്രശ്നം.
അത് എല്ലാവരും കൂടി ഇത് യൂസ് ചെയ്യണോണ്ടാവും ചെൽപ്പോ.
ആഹ് അതന്നെയാരിക്കും ഉം പിന്നെ ചായ കുടിച്ചില്ലേ?
ആഹ് ചായെക്ക കുടിച്ച്.
മോന്റെ കളി കഴിഞ്ഞു വന്നു. ഒന്ന് നോക്കുക ഫോണിലെ ആരാ? അതാ അതാ ഓ ഞങ്ങളു ഞാനൊരു പേടിട്ടോ ഒരു വണ്ട്യേ വീട് റോഡിന്റെടുത്താണോ. എന്താ പറ്റ്യേന്നറില്ല പെട്ടെന്ന് അവൻ ഫിഫ്തില്
ആഹ്
ഉം ഒ പ്ലസ്സ് ന്ന് ഞാ സണ്ടേല്ലേ? എന്താ സണ്ടായിട്ട്? സ്പെഷ്യല് പൊറത്തു പോയാ?
ത്തില്ല വീട്ടി തന്നെ
ആഹ് നല്ല മഴയല്ലേല്ലെ?
ഇല്ല എവടെ പോ മഴൊന്നുല്ല.
ആഹ് ഇവടെ ഇരുട്ടക്കൂടിങ്ങനെ നിക്ക ഇരുട്ട് കൂടിയിങ്ങനെ നിക്കാന്ന പറയ ഉം.
ഇപ്പ രണ്ടു ദിവ്സായി മഴ
ആഹ് വായനെക്കെ ഇഷ്ടുണ്ടോ? പുസ്തകം വായനേക്കെ.
ആഹ് എടെക്കെടക്കെക്കെങ്ങനെ വായിക്കും.
ഉം വായിക്കണ ലഹരി അറിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം വായിക്കും. ഞാന് ഹ് ഞാൻ എന്റെ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയണ്ട്. മോകന് പ അഞ്ചിലാണെങ്കിലും ഞാനൊരു ബുസ്തകം കിട്ടിയ വെറുതെ കളയില്ല. എനിക്കിഷ്ടാണ് വായിക്കണ്
ആഹ് ആഹ്
ഉം
വായിച്ച് തൊടങ്ങിയ പിന്നെ വായിക്കാൻ ന് നല്ല രെസാണ് വ
ആ അതെ അതെ നോവെലുകള് വായിക്കണം ചെറുകഥയല്ല നമ്മള നോ വലുകളുണ്ടല്ലോ ഞാനിപ്പോ രണ്ട് ദിസം മുമ്പ് ഒരു പുസ് പുസ്തകം വായിച്ചേ ഉം ആഹ് പുസ്തകം എന്താ അറിയോ വായിച്ചാല് ഞാൻ ഒരൊറ്റ ഇരി പിന്നെ അത് തീർത്തു വലിയ കുറച്ച്
ഹലോ ഹലോ ഹലോ